ആ, കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നു
എന്തൊക്കെയ വിശേഷം സുഖമായിരിക്കുണു ഭക്ഷണ ഒക്കെ കഴിച്ചോ?
ആ ഭക്ഷണം കഴിച്ചു ഇപ്പൊ കുളിയും കഴിഞ്ഞ് ഇപ്പളാ ഒന്ന് ഫ്രീ ആയത്.
ആഹ്
ഓരോ തിരക്കായിരുന്നു
ആ അതന്നെ ഒരു ഉച്ചക്ക് ഒരു രണ്ട് മൂന്ന് മണി കഴിയണം ഫ്രീ ആവണെങ്കിൽ ലേ അവിടെ അങ്ങനെ തന്നല്ലേ.
ആഹ് ന്നിട്ട് ഉറങ്ങോ? പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ?
ഇല്ല ഇല്ല ഉറങ്ങാനാവില്ല ചെറിയൊരു മോളുണ്ട് ഒരു വയസായത
ആഹ അവര് നമ്മള നമ്മള് ഒറങ്ങാൻ നിക്കുമ്പോ അവരെ എണീക്കും ആഹ്
ഞാൻ ആഹ് ഞാൻ കുളിക്കാനൊക്കെ പോവും ആ ടൈം എന്താ പറയാ നമ്മൾ ഓരോ പണിയെടുക്കുന്ന സമയത്ത് അവരോറങ്ങും നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് ആഹ് കിടക്കാ നോക്കുമ്പോ ഓരെണീച്ചീ ണ്ടാവും പിന്നെ നാലേ മുുക്കാലാവുമ്പോ മോള് വരും എന്താ കുളി കഴിഞ്ഞാല് ഭക്ഷണൊക്കെ കഴിച്ച് നിസ് കരിച്ചെല്ലാം കഴിയുമ്പോള്ക്ക് നാല് മണി കണക്കാ
ആഹ് അതെ അതെ
പിന്നെവിടെ കിടക്കാൻ ടൈം ഉണ്ടാവൂലല്ലോ
ഇല്ല ഇല്ല പിന്നെ രാത്രിക്കുള്ളത്
അതെ ആഹ് എല്ലാംകൂടി ദിവസം അങ്ങനെയും കഴിഞ്ഞു പോവും
ആഹ് സമയല്ലേ എത്ര പെട്ടെന്നാ സമയം കഴിഞ്ഞ് പോണെ
ഉം ഓരോ ദിവസം പോകുന്നത് അറീണില്ല
ആദ്യക്കെ എന്തെല്ലാം പണികളുണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് സമയം ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും മെഷീനും കാര്യങ്ങളും കാര്യങ്ങളോ എല്ലാ എല്ലാത്തിനും മിഷീന ടൈമില്ല എല്ലാരിം വിഷയം അതെന്നെ
ഉം ടൈമിങ്ങ്ട്ട് തെകേണില്ല ദിവസങ്ങനെ പോയി തീരണ്ന്ന് മനസിലാവിണില്ല
വന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോവാ
ആഹ് അതെ
പിന്നെ വൈന്നേരത്തിന് എന്താ പലഹാരം എന്തേലും ഉണ്ടാകോ
പലഹാരം എന്നൊക്കെ പറഞ്ഞാല് എന്തെിലുമൊക്കെ ഉപ്പാക്ക് എന്തെങ്കിലും വേണം കയ്ക്കാനെ ഉം കേങ്ങോ അങ്ങനെ എന്തെങ്കിലുക്കായ്ട്ട് വേണം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ണ്ടാവും കേങ്ങ് ഏ കപ്പയില്ലേ?
ആഹ്
ആഹ് ആഹ് ആഹ് കപ്പ അല്ലെങ്കില് പച്ചക്കായ പുഴുങ്ങാ അല്ലേയ് റവണ്ടാകാ നൂഡിൽസ് എന്തെങ്കിലുണ്ടാവും അങ്ങനെ ഇന്നത് ന്നില്ല ആഹ് അങ്ങനെന്തെങ്കിലും വേണവർക്ക്
ഉം ഉം
മരുന്ന്ടിക്കുന്ന ആളാണ് അപ്പം വിഷപ്പ്
അതെ ആഹ് ആഹ് ഷുഗർണ്ടോ?
ഏ
ഷുഗർ ഉണ്ടോന്ന് ചോയ്ക്കാ
അതെ ഷുഗറ്ണ്ട് പ്രഷറ്ണ്ട് കൊളസ്ട്രോളുണ്ട് എല്ലാം ഉണ്ട് ഈ
ആഹ് ഷുഗറുള്ളവർക്ക് എന്റെപ്പാന്റെ പെങ്ങക്ക്ണ്ട് ഭയങ്കര വിശപ്പാണ്. വിശപ്പല്ല ഇങ്ങനെ വയറിങ്ങനെ കാളീട്ടേ
ആഹ് അതന്നെ
സമയത്തിന് കിട്ടണം ഉം ഉം
ടൈമിങ എല്ലത്തിനും എല്ലാം കറക്റ്റാ ഒരു രണ്ട മണിയക്കാകുമ്പോ ചോറ് രാവിലെ ചായ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഈ ഒരു ടൈമിന് എന്തെങ്കിലും പിന്നെ ബേക്കറിം ചായിം കുടിക്ക പിന്നെ നിസ്കരിച്ചിട്ട് എന്തെ കഴിച്ചിട്ട് കുടിക്കുക
ആഹ്
ഉം ഉപ്പാകെട്ടോ ഉം
അപ്പൊ പിന്നെ നമ്മക്ക് അടുക്കളെ കേറാനോ പിന്ന ഉച്ച കഴിഞ്ഞാ പിന്ന ആ പണിയായിരിക്കും ഏഹ്
ആ അതാ പറഞ്ഞ ഒഴിവ് ടൈമ് എന്ന് വെച്ച അങ്ങനൊത്തൊ ടൈമൊന്നുല്ല
ഇല്ല ആ പിന്നെ പണ്ടെത്ത ആഹ് അതെ അതെ എല്ലാരും അങ്ങനെ തന്നെ ടൈമ് നമ്മള് ഇണ്ടാക്ക
അതെ അതെ കുട്ടികളൊക്കെ എവിടെ പോയി കളിക്കാൻ പോയോ
അ് ഇല്ല ഇല്ല ഇന്നിപ്പോ ഉച്ചകഴിഞ്ഞ് കളിക്കാൻ പോയിട്ടില്ല
ആഹ് ഹസ്ബെൻറ്റ്
ഹസ്ബൻറ്റ് ഇവിടല്ല നാട്ടിലല്ല പൊറത്താണ് ഉം അതിപ്പോ എൻ്റെടുത്ത് വന്നിട്ട് ചോയിക്കണതേ
ഉം
ഒരു പിന്നെ അപ്പം മോള് എന്താ ഞങ്ങള് ഉപ്പേം മിച്ചിയ്യും വെരുന്നുണ്ട് എനിക്ക് ടൈംമ് പോണില്ല ഞാനും താത്തയും കൂടെ പാർക്കില് പോട്ടെ ഈ സമയത്തെ ഞാൻ അഞ്ച് മണിയായിട്ടും ഞാൻ പറഞ്ഞ് ആ അടുത്ത് കൊർച്ച് പോയാ മതി അപ്പൊ കൊർച്ച് നേരത്തെ ചോയിച്ചി ട്ട്ണ്ടെങ്കിൽ അവര് രണ്ടു പേരെയും വിടമായിരുന്നു ഇപ്പൊഈ അഞ്ച് അഞ്ചേര ബാങ്ക് കൊടുക്കൻ സമയത്ത് പ്പം വിട്ടാ ശരിയാവില്ല ഇപ്പം വന്നിട്ടാ ചോദിക്കണേത്
എങ്ങനെയാ ചെറിയ കുട്ടിയോ ഇത്
ആഹ് വലുത് മം ആ പ്ലസ് ടു പഠിക്കണ അവള് കൊണ്ടോവും സ്‌ക്യൂട്ടി ഉണ്ട് അവള് വന്ന് ഉം അവളൊരു ഒരുമണിക്ക ആയപ്പോ വന്നു അവിടെ ഫുഡ്ഡക്കെ ഒണ്ടാരുന്നു അവളത് കഴിക്കാനൊന്നും നിന്നിട്ടില്ല
ആഹ് പുറത്തൊക്കെ പോവോ
അ ആഹ് ഇല്ല പോവാറൊന്ന് ഞാനൊപ്പം പോവാറുണ്ട് ആഹ് അവള് കൊണ്ടേയ്ക്കോളും അവള് നോക്കും പിന്നെ അവള് ബോൾഡാണ് അവള് നോക്കും
മൂത്തമോളല്ലെ അതൊരു സുഖല്ലേ മക്കള് അങ്ങനെ കൂടെ ഇണ്ടാവുമ്പോ
ആഹ് അതെ അത് കുറച്ച് നേരത്തെ ചോദിച്ചേനെ ഇപ്പൊ ബാങ്ക് വിളിക്കാനായില്ലേ മഗരി ബാങ്ക്
ആ രണ്ടാളും പെൺകുട്ടികളാണോ
ആ രണ്ട് പെൺകുട്ടിയള്
ആഹ് ആഹ്
അങ്ങനെ വേറെ പിന്നെ എന്നിട്ട് വൈകുന്നേരത്തിനെള്ള ഉണ്ടാക്കിയോ
ഇല്ലില്ല ഞമ്മളിപ്പം ചോറ് കഴിച്ച് വന്ന് ജസ്റ്റ് എന്നിട്ട് ഒന്ന് കെടക്കാന്ന് കരുതീട്ട് വന്നതാ മോക്ക് പാല് കൊടുത്തങ്ങനെ ഒറങ്ങുന്നെങ്കി ഓറങ്ങട്ടേ വെച്ചപ്പം വൊറങ്ങീല്ല
ആ അത് ശെരി പിന്ന ട്രിപ്പ് പോയാര്ന്നോ
ട്രിപ്പ് പോയേന്ന് വെച്ചാല് വല്ലപ്പോഴും കൊല്ലത്തിലൊരു പ്രാവിശം നൊക്കെ പറഞ്ഞിട്ട് പോകും ഉം
ആഹ് അങ്ങനെ നമ്മള് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല ഇതേപോലെ ചെറിയ അടുത്തുള്ള പാർക്കിലൊക്കെ
ആ മോള കുട പോവുന്ന
ആ ആഹ് അങ്ങനെ അവളെ വവക്കാണ്
ചെലപ്പം പോവേ
ഹ് ഇവളങ്ങനെ എട് പക്ഷെ വലിയൊക്ക് അങ്ങനെ പോണന്നൊന്നുമില്ല ഇവളാണ് ചെറിയ വളാണ് ഇങ്ങനെ എടക്ക് ചോദിക്കാ
ആഹ്
ഉം മറ്റവള് അങ്ങനെ പോവണത് ഇഷ്ടമില്ല പോണത് ട്രിപ്പ് പോണതൊന്നും ഇഷ്ടമില്ല പക്ഷെ ഇവള് പറയുമ്പോ അങ്ങനെ കൊണ്ടോകുന്നല്ലാതെ
ആഹ് ആഹ്
അപ്പ അതിന്‌വടെ തെറ്റിക്കടക്കാ പോവട്ടേന്നും ചോയിച്ചിട്ട് അപ്പ ഞാൻ പറയ ഇനിയ ട്ത ത്താഴ്ച്ച ഏഹ് നേരത്തെ പറയോണ്ടു പറയാ
അഹാഹാഹാഹാ ആഹാ
അങ്ങനെ
പിന്നെ
അതെ
ഇങ്ങളിപ്പോ വൈകുന്നേരെന്തേ ഇണ്ടാക്കോ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്
ഏങേ എന്താ ചോയ്ച്ച്ഇല്ലല്ല ഇല്ല അങ്ങനെ പ്രത്യേകിച്ച്ങ്ങനെ ഇല്ല ണ്ടാക്കൊന്നുല്ല ഇന്നിപ്പോ അവള് പോയി വന്നപ്പ ആഹ് അതന്നെ ആഹ് ഞങ്ങൾ രണ്ടാളും മക്കളും
ആഹ് ആഹ്
ഇം എന്തെങ്കിലൊക്കെ അല്ലെങ്കി അവളെന്തെങ്കിലൊക്കെ ഡിഷൊക്കെ ഇണ്ടാക്കുന്നാണാ അപ്പ ഇണ്ടാക്കുന്നത് ഞാനങ്ങനെ ഇണ്ടാക്കാൻ നിക്കാ ഇവടെ പിന്നെ മധുരക്കടി അങ്ങനെയൊന്നിഷ്ടല്ല ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങൻത്തതൊന്നും ഇഷ്ടല്ല
ആഹ് ആഹ് ആഹ്
അവര് പിന്നെ ഈ പാസ്താ അ ഹ് സാൻഡ്‌വിച്ച് അങ്ങനെയൊക്കെ ഇണ്ടാക്കാനല്ലാതെ
ആഹ് ആഹ്
പാസ്തേം സാൻഡ്‌വിച്ച് അങ്ങനെയൊക്ക ഇണ്ടാക്കി അ് കൊടുക്കുന്ന രണ്ടാളും അപ്പൊ ഇന്നിപ്പോ
അയ് ശരി
പോയപ്പോ വന്നിട്ട്ണ്ട് അതെടക്ക്ണ്ടാവ ഉം അത് ശ്
ആഹ് ആഹ് അവര്ക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലെന്തെങ്കിലൊക്കല്ലേ വാണ്ടിയരാ
വീട്ടില് ഇണ്ടാവൂലേ നാളെ സ്കൂളിൽ ഇണ്ടോത് രണ്ട് ദിവസം ലീവായിരുന്നില്ലേ അറയാ
അതെയതെ അയ് മോളിപ്പൊരാഴ്ച്ചായി സ്കൂള് പോയിട്ട് ഓക്ക് പനിയായിട്ട് ആഹ് അപ്പൊ ഒരാഴ്ചായിട്ട് പോവലിണ്ട് അതോണ്ട് ഇന്നാപ്പൊ ഓളൊന്നാക്ടീവായി അപ്പൊ പിന്നെ പുറത്തൊക്കെ പോയി കളിക്കാൻ
ആഹ് ഇനി നാളെ വിടുന്നില്ലേ
ആഹ് നാളെ പർഞ്ഞു നൊ നാളത്തേക്ക്ല്ലെ ഒരുപാട് വർക്ക് വായിക്കാന് ഒക്കേയിട്ട് കൊറേണ്ട്
ഇനി അതൊക്കെ രാത്രി ചെയ്യോ
ആഹ് ചെയ്തൊരുക്കണം വർക്കളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ഓളൊന്ന് കൊറച്ചോക്കെ ആയാലും ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യ് യ്യിച്ചേ ഇനിപ്പം പിന്നെ ഇവരത് ചെയ്യിപ്പിക്കാ അറഞ്ഞാ ആദ്യം നമ്മള് പോയിട്ടിര്ന്ന് പഠിക്കണം
അതെങ്ങനേ ഗ്രൂപ്പില് വെ ഗ്രൂപ്പില് ഇട്
പ്പില് അതാത് ദിവസത്തെ വർക്ക് വിട്ട് തരും എല്ലാ ദിവസവും ഡെയിലി ആഹ് നോട്ട്സെന്തൊക്കെയാണ് ആഹ് നോട്ട്സൊക്കെ വിട്ട് ട്ടരും അന്നെടുത്ത പാഠം ഏതാണ് കവറെയ്യേണ്ടത് നമ്മുക്കെന്താ വർക്കിള്ളത് അങ്ങൻത്തെക്കെ ഫുള്ള് ഡീറ്റെയിലായിട്ട് നമുക്ക് അന്നാന്നെ വി
പിന്നേ സുഖാണ് ഒരു ദീസം വിട്ടീല്ലെങ്കിലും കുട്ടികളോട് ചോയിക്കാൻ നിക്കണ്ടല്ലോ ഫ്രണ്ട്സിനോടൊന്നും
ഇല്ല ഇല്ല അതിന്റെ ആവശ്യം വര്ണില്ല ഇവര്ക്ക്ള്ളത് അതാത് ടൈമിന് വിട്ട് തരുന്നുണ്ട് പിന്നെ രണ്ടാം ക്ലാസ്സല്ലേ ഇപ്പോര് പാഠം തന്നെ ഒരു പേജ് അന്നെ മൂന്ന് ദിവസം എടുത്തിട്ടല്ലേ മാറ്റിയെടുക്കുള്ളൂ ഒന്ന് കവറെയ്ത് വരാൻ ടൈമെടുക്കുല്ലോ പിന്നെച്ചാല് ടെസ്റ്റ് പേപ്പറാണ് എന്നിട്ടിൻ്റെ യൂണിറ്റ് ടെസ്റ്റ്
അതെ ആഹ്
ആഹ് ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റായേൻ്റ പേരില് കഴിഞ്ഞ വീക്കില് ഫുള്ളേ ഓരോ സബ്ജക്ടിൻ്റേയിട്ട് മാറി മാറി ഏ യൂണിറ്റ് ടെസ്റ്റ് നടന്ന്ക്ക പതൊക്കെ മിസ്സായി ഓളു അതന്നെ വേണ്ടത് മിസ്സാവന്നെ വേണ്ടത് പോയിട്ട് എഴുതാൻ ഭയങ്കര മടി ഹ ഹ.
മടിയാല്ലേ ആഹ്. ഇനിയിപ്പോ അടുത്തത് വരോല്ലോ പിരി പിരി ഇവിടൊക്കെ പീരയോഡിക് ടെസ്റ്റ് ഈ മാസം ലാസ്റ്റാ തോന്നണ്. പറഞ്ഞായിരുന്നു സ്കൂളിന്ന്. ഇപ്പൊ അതിന്റെടക്ക് മദ്രസയില് ജൂലൈ എട്ടിനോ പതിനെട്ടിന് പതിനെട്ടിന് അല്ലെ എക്സാം വര്ന് അവിടെണ്ടോ മദ്രസെ വിടുന്നുണ്ടോ?
രണ്ടും കൂടി ഒപ്പരാ മദ്രസ സ്കൂളും കൂടെ ആഹ്.
ആഹ് അങ്ങനെയാണല്ലേ ആഹ്.
ആഹ് ആഹ് ഖുർആന് പിന്നെ അറബിക്ക് രണ്ടയിറ്റംണ്ടാവും വർക്ക് വർക്ക് ബുക്ക് വേറെ ഇപ്പം പഠിക്കുന്നത് അറബി മലയാളായിട്ടാ രണ്ടാം ക്ലാസ് അല്ലേ അറബിക്കിലേക്ക് കാര്യ ഇല്ല, പക്ഷെ ഖുറാൻ പഠിപ്പിക്കും പിന്നെ മദ്രസപരമായിട്ട് മറ്റുള്ള കാര്യങ്ങളും അത് വേറെ വഴിക്ക് നടക്കും.
ആ അങ്ങനെയാണ്ല്ലേ.
ആഹ്, അറബിക്ക് ന്നെ ഒരു ദിവസം മൂന്ന് പീരീഡ്സ് ആയിട്ട് വരും. അപ്പൊ മദ്രസിം കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ടായിരിക്കാം.
ആഹ് അതാണ് ആ. ഇവടെ നാം അവടെ ഇവടെ അവള സ്കൂള് മദ്രസണ്ട്. ആഹ്, പക്ഷെ എന്താലും നമ്മള് ഇവടെ മഹല്ലില് വേറെ വിടുന്നുണ്ട്.
ആഹ്, ആ അങ്ങനെ പറഞ്ഞു വിടാനൊക്കെ ഇഷ്ടാണ് നമ്മടെ ഇതിൽ അങ്ങനെ പറഞ്ഞു വിടുമ്പ നബിതിന ത്തിന്റെ പരിപാടിയൊക്കെ കിട്ടണെങ്കി അങ്ങനെ തന്നെയാണ്. ആ പക്ഷെങ്കിൽ പിന്നെ ഞാൻ എന്റെ വീട് കുറച്ച് ദൂരെയാണ്.
ആഹ്, സൗകര്യം ഇണ്ട്ന്നുണ്ടങ്കി നമ്മക്ക് അങ്ങന അങ്ങനിം പറഞ്ഞയക്കാം അമ്മക്കെല്ലാ സാഹചര്യം ഒത്ത് വരണം സ്കൂൾന്റെ ബസ്സും ടൈമും അടുത്തും ഒ ആ അങ്ങനെയാണ് ഇവിടെ പിന്നെ അതിനൊക്കെ സൗകര്യണ്ട് അപ്പൊ മദ്രസെക്കായിട്ട് വിടും. സ്കൂളും ഈ പറഞ്ഞ പോലെണ്ട് മദ്രസ് ആഹ് ശരി എന്നാ ഓക്കെ.
ആഹ് ആഹ് ഓക്കെ ആ ആ.